ഹലോ ഹലോ ആഹ് ആഹ് കേക്കുന്നുണ്ട്. ആഹ് കേക്കുന്നുണ്ട്. ന്തൊക്കെയാണ നോമ്പൊക്കെ തൊറന്ന ക്ഷീണത്തിൽ ഇരിക്കണോ?
ആഹ് ആ ക്ഷീണം നോമ്പ് നോറ്റോണ്ടെങ്കില് ക്ഷീണം ആഹ നോമ്പ് നോറ്റിട്ടില്ല അല്ല കേക്കില്യ..
നല്ല ക്ഷീണ പിന്നെ വെയിലിന്റെ ചൂഡോണ്ടേ
ആഹ് ആഹ് ഞാൻ നോമ്പ് നോറ്റിട്ടില്ല ഇനി ക്ഷീണം ണ്ടാവോ?
ഹ ഹ ഹ അതാണ്. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാരില്ല.
പറയേണ്ട കാര്യല്ല. നോമ്പ് നോറ്റോരോടല്ലേ പറയേണ്ടകാര്യള്ളൂല്ലേ നോമ്പിന്റ് ക്ഷീണം. ഉം നിങ്ങനോമ്പായിട്ട് ക്ഷീണണ്ടായിരുന്നോ?
പറെണങ്കി അള്ള ന്ന് നല്ല ക്ഷീണണ്ടായിരുന്നു.
ഏ അപ്പൊ അവടെ വെയില് ഇവിടെ നല്ല മഴ ഇവിടന്നാർക്കും ക്ഷീണല്ല
ഏ ഇവിടെ നല്ല വെയിലെന്നെല്ല നല്ല ങ്ങക്ക് വെയിലിന്റെ ചൂടോണ്ടയി - തീരെ വയ്യാണ്ടായി പോയിന്നറിയ നിന്താ രാത്രിയത്തേക്കുള്ള പണിയൊക്കെ കഴിഞ്ഞോ
ല്ലേ രാത്രി ഇനി ഒന്നുല്ല
ആഹ്
നമ്മളിപ്പൊ നോമ്പറക്കെ ഉണ്ടാക്കില്ലേ ഇപ്പൊക്കെ ടക്കും നൊമ്പോ ല്ലാരുംഞാ നിക്കില്ലേനി എല്ലാർക്കുണ്ടേനി. ബാക്കിള്ളർക്കൊക്കെ ഉണ്ടായിന്നു. നമ്മള് പത്തിരിഏനി ബീഫ് കറിയും ഒക്കെ ഇണ്ടാക്കീനി. ചിക്കൻ പൊരിച്ചതും നിങ്ങളോ?
ങ്ങള് പത്തിരിയും ചിക്കൻ കറിയും പിന്നെ പൊരിച്ചകടിയും. സമോസിം കട്ട്ലേറ്റും. അത് പിന്നെ നിർബന്ധായ കൊണ്ട് അത്ണ്ടാക്ക.
ഉം അത്ങ്ങൾണ്ടാക്കിയാ
ആഹ്
ആർക്ക നിർബന്ധം ങ്ങക്കോ മ്മാക്കോ?
ആഹ് മ്മാക്കും ണ്ട്. മോനും ടുത്തക്കണ ഉമ്മയും ടുത്തക്കണ്.
ആഹ്
അതൊണ്ട്
അതെ ആഹ് ആഹ് അതന്നെ. മക്കൾ എന്താ ഇപ്പ ഇവിടെ നിർത്തിനി പ്പൊ ഒരു കസേര വെച്ചിട്ട് പിന്നെ ടേബിൾ ന്റെ മുകളിൽ കേയറിയിട്ട് സ്വിച്ച് ഇട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കണ പണിയ അപ്പൊ റ് വിളിച്ചിട്ട് പറയാ മ്മച്ചി ഇവിടെ വന്ന നോക്കി ഇവിടെ കേയറിയന്ന്
ഏ അങ്ങനെ പ്രായം കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ മുകളിൽ കയറാൻ പഠിച്ചാൽ
ആഹ് കസേര ഇണ്ടെങ്കിലെല്ലാടത്തും കേറി കൂടണ പണിയാ ആഹ് ഇതിന് എന്തോ ഒരു പിത്തനാല്ലേ ആയിച്ച്
നോക്കിക്കാൽണ്ടി
ഉം ഭയങ്കരായിട്ട് എല്ലടത്തും കേറിക്കൂടും. മ്മള് എന്താണ് സിറ്റ്ഔട്ടില് ഇണ്ടാവും മേലത്തെ സിറ്റ്ഔട്ടിന്റെ ഒന്നര വയസ്സ്
ഏഹേ ഇപ്പൊ തന്നെ തൊടങ്ങിക്കുന്നുലേ മോള്ക്ക് കേറിപഠി
ആഹ് ഈ പ്രായത്തിലാണല്ലോ നടത്തും പഠിച്ച കൊറച്ച് കൊറച്ച് കണ്ടോ വീട്
ആഹ് നല്ല നല്ല അതാണ് മുകളിൽ കേറുമ്പോ
ആഹ് അതെ ആഹ്
ആള് വേഗം രാത്രിയാവുമ്പോ ഉറങ്ങോ?
ഉം ഉറങ്ങും ഇപ്പ അയിമെ കേറീട്ടേ
ഉം
വീണതാ വീണ് കസേരമെ കേറേരുന്നു
ഏഹ്
അതാ കരയണ് ഉം അപ്പൊക്കെ ഞാൻ വന്ന് പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പിത്തന്ന ഇണ്ടാക്കി വെക്കും
ഏഹ്
ഇപ്പൊ കേറണോടത്തന്ന് രണ്ടു തവണ പിടിച്ചോണ്ടന്ന് ആഹ് കേറണോടത്തിന്ന് രണ്ട് തവണ പിടിച്ചു കൊണ്ടന്ന് മൂന്നാ പിന്നാലെ നടക്കണപ്പോ
വേറെ ആരും ഇല്ലേരിക്കുലേ നോ നോക്കാന് വേറെ ആരൂല്ല ഉമ്മൊക്കെ നോക്കൂലേ
ആഹ് ഉമ്മേം ഉപ്പക്കൊണ്ട് ഇവടെ അവരൊക്കെ നോക്കും പിന്നെ നമ്മള് മേലെ മുകളിത്തെ റൂമിലാണേ
ആഹ്
അപ്പൊ നമ്മള് ഇവടെ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് കേറിപ്പോന്ന്.
ആഹ്
ഹലോ മറ്റോൾ അല്ല എനിക്ക് മൂന്നാളുണ്ട്.
ഏഹ് മൂന്നാളുണ്ടോ?
ഒരാള് രണ്ടാം ക്ലാസ്സില ഇതി വറ്റങ്ങളെ നോക്കാന ഇവര് ഒരു വയസ്സിൻ്റെ ഡിഫ്രൻ്റ് ഇണ്ട് വ്യത്യാസൊള്ളൂ അപ്പൊ പേന എടുത്ത് മറ്റോള് പേന എടുത്തി ആകെ വലിയാണ്. ആഹ് രണ്ടാളീം കൂടി പിന്നാലെ കൂടാന നേരൊള്ളു
അതൊരു പ്രായം വരെ ഉണ്ടാവല്ലോ നമ്മള് ഓരോ കണ്ണുമോ കൊണ്ടൊടു ഇങ്ങനെ ഇണ്ടെർന്ന് ഇന്നെ ഓര് വല്ല്യതായ പിന്നെ അങ്ങനെ അങ്ങട് കാര്യങ്ങൽ അധികം ശ്രദ്ധിക്കേണ്ട കാര്യല്ലല്ലോ
ആഹ്
ഈ വികുന്നോക്കാണ് പേടി കേറി എവിടേം കേറി മറയുന്നോക്കാണ്
ആഹ് പ്രസവിച്ച് കെടക്കുന്ന സമയത്ത് ഒന്ന് കവുന്നിട്ട്യാണെങ്കി ന്ന്ചാരിക്കും കവുന്നാ വിചാരിക്കും ഒന്ന് മുട്ടുത്തീരുന്നെങ്കി മുട്ടുത്തിചാരിക്കും ഒന്ന് ഇരുന്ന്ണ്ടെങ്കിൽ ഇരുന്ന വിചാരി ക്കും മുട്ടുത്തി പായണം വിചാ ഓടിയാ മതി വിചാരിക്കും വലുത് നടക്കണം വിചാരിക്കും നടന്നാ വിചാരിക്കും ഒന്നു വലുതായെങ്കിലോ
ആഹ് അതന്നെ ഓരോ ഘട്ടം വിചാരിക്കും നമ്മള് വിചാരിക്ക അതാണല്ലോ
ആഹ് അതന്നെ കൂട്ട്യള കളി കാണാൻ രസാണ് പ ക്ഷെ നോക്കാനാണ് ഈ പ്രായത്ത് നോക്കാനാണ് വല്യ ബുദ്ധിമുട്ട്
ആഹ്‌ ആരുല്ലഞ്ഞാല് എടങ്ങേറു ആണ് നമ്മക്ക് ആരെങ്കിലും ഒന്ന്ണ്ടാമ്പാണല്ലോ നമ്മക്ക്
ആഹ്‌ അതന്നെ.
നമ്മള് സ്വന്തൊക്കെ കായാലാണ് വെക്കൻ ആരുല്ലതെ
ആഹ്‌ ഇനി മ്മള് ആക്കും പണി ഇണ്ടെങ്കിലും നമ്മള് ഓരേ നോക്കാനും സമയം കണ്ടെത്തുല്ലോ
ആഹ്‌ അതന്നെ ഇവൽക്ക് ഇന്നെ കിട്ടിക്കൊണന്നില്ല അങ്ങനെ ഓള ഉപ്പാനെ കിട്ടിയാ പിന്നെ മതി ആഹ് പോണ വരെ പ അത്തണ ആവും ഓരെപ്പ പോണങ്കി അത് വരേ അവൻ്റെ മൂട്ടില് നടക്കും
ഏഹ്‌ നോക്കൊക്കെ ചെയ്യല്ലോല്ലേ
ആഹ്‌ അത്
എഹ്‌ അല്ലാണ്ട് പിന്നെേഗം പണി അയച്ച എഹ് ഒരാളുണ്ടാവുമ്പോമ്മക്കൊരു സമാധാനാണല്ലോ.
ഉം ആഹ്‌ ഭർത്താവി ഉം പറ്റുന്നില്ല ഒര് നോക്കും രാത്രിയായ കരഞ്ഞാല് ഓനും നോക്കും ഞാനും നോക്കും. ഞാൻ പിന്നെ ഒറങ്ങിയ ഒന്നും അറിയില്ല എന്റെ അടുത്തേക്ക് എടുത്ത് വെച്ചരും കൊടുക്കന്ള്ള കൊടുക്കുംന്നല്ലാണ്ട്. എനികുറങ്ങിയ പിന്നേ രെ പണിടുത്ത് ക്ഷണിച് ന്തോ ആവോ ഉറങ്ങിയ പിന്നെ ഒന്നും അറിയൂല
ഉം അയിന് ഞമ്മൾ ഉറങ്ങുമ്പോ തന്നെ ഒരു സമയവല്ലോ. ഇവരുറങ്ങാതെ നമ്മുക്ക് ഉറങ്ങാനും ഒരു പേടിയാണല്ലോ. കൊറെ ഒറക്കയ്യണ സമയാണല്ലേ. കല്യാണത്തിന് മുന്നേ കൊറ ഉറങ്ങിയത് മെച്ചന്നറിയാം
ആഹ്‌ ഉറക്കിയിട്ട് വേണങ്ങക്ക് വിളിക്കണം വിചാരിച് നിക്കയ ഞൻ അപ്പൊ പിന്നെ ഞൻന്റെ മുന്നേ പോല അങ്ങനെ കളിക്ണ്ട് അപ്പൊ വിളിക്കട്ടെയരിചെന്നതാ ഉം അവൻ ഉറങ്ങിട്ട് ആഹ്‌
അതിങ്ങനെ
ആഹ്‌ ഓലെ ഒറങ്ങി ഒറക്കുമ്പോ ചെലപ്പൊ ഞാൻ തന്നെ ഒറങ്ങിപ്പോകും പിനി മറന്നാലോ ചാരിച്ച് ഞാൻ വേം വിളിച്ച വിളിക്കൈചരിച്ചതാ അയിലിങ്ങനെ മറന്നോകും പിന്നെ.
അങ്ങനും കിടന്നഴിഞ്ഞ അപ്പ തന്നെ വേ ഉറങ്ങും പിന്നെ വരെ ഉറങ്ങാതെ ഉറങ്ങാൻ പറ്റാത്ത ഇങ്ങ എന്തെങ്കിലും പണിയൊപ്പിച്ചെക്കന്ന ഉം
അവിടക്കറങ്ങിയോ?
ഇല്ല ഇല്ല ഉറങ്ങീട്ടൊന്നുംല്ല
ഉം പിന്നെ
എങ്കിൽ എന്തായാലും പത്ത് മണി ആഹ് താ വൈതാനള്ളൊക്കെ നാളെണ്ടായ കൊണ്ട് സ്കൂൾ ഇണ്ടായ കൊണ്ട്
ഉം എല്ലാടത്തും അങ്ങനെന്നെ സാവധാനം ഉറങ്ങുള്ളൂ നമ്മള്ചാരിച് ഇവിടെ കുട്ടികളറങ്ങൂല ഒല ഉറങ്ങാത്ത ഇവിടെ എല്ലായിടത്തും പൈനൊന്നണി പണ്ട്രണ്ടണി. അവിടെ? ഇപ്പത്തെ കൂട്ടികള് അങ്ങനെ തന്നെ ഇപ്പത്തെ കൂട്ടികള് ഇപ്പത്തെ കുട്ടികൾ
ഒക്കെ ചെറുതാകുമ്പോ ഒരു മണി ആവണവരെ ഇങ്ങനെ ഇരിക്കുന്ന ഞാന് എന്നിട്ടേള്ളു ഓനാ ഉറങ്ങുമ്പോ അതേള്ള ശീലായങ്ങൊണ്ട് ഇപ്പോഴും നേരെം വെ്യകി തന്നെയ ഉറങ്ങന്നെ
ആഹ്
പിന്നെ ഞാന ചാരിക്കും ഓൽക്കണ്ട പറ്റിയാല് നമ്മള് ഉറങ്ങി കണ്ണു മാളി പോയാല് പോയില്ലേ മോളന്നട്ട വീണോയ ബെഡിൽ നിനേട്ട വീണോയ കുടുങ്ങിയല്ലചാരിച്ചിട്ട് ഒറങ്ങലെല്ലേ ഇപ്പോളാണ് പിന്നെ ഒന്ന് സ സമാധാനത്തിൽ കെടക്കല്.
ഉ ഇള വലത ആഹ ആഹ അതെന്നെ
നല്ലവോണം നിക്കുമോ പിന്നെ എന്താും അസുഖം ഉണ്ടാവും പിന്നെ അ മാറി വരുമ്പോത്തേക്കും പിന്നെയും തന്നെ ഡോക്ടറെ എടുത്ത് പോയി പോയി ഇണ്ടാവും ആച്ചൽ രണ്ട മൂന്ന ണ്ടോക്കത്തനി നമ്മള് ഇപ്പൊ അതിതിനന്നൊക്കെ കുറേ മാറ്റം വന്നു
ഒന്നല്ലേ
വറയൊക്കെ
ഞാൻ ഓല ഇവിടെ നിക്കുമ്പോ കൊറ അലക്കിയത്ണ്ട് മടക്കി വെക്കാന് അപ്പൊ മടക്കി വക്കാട്ടെ വിചാരിച്ചു
അങ്ങോട്ട് കൊണ്ടേയിട്ട് സോഫൽ കൊണ്ട ഇട്ടിട്ടേല്ല അതക്കെ ഇ വിലൊക്കെ ഉറങ്ങീട്ടേ ചെയ്യൂുള്ളു
ഇന്നലെ നൊമ്പറക്കൻ ആയിട്ട് പോയപ്പ അതിനൊന്നും കഴിഞ്ഞില്ല അപ്പ പിന്നെ ഇന്നലത്തെും കൂടെ ഉണ്ട്
ഉം അതാണല്ലോ നമ്മക്ക് മടി ആവല്ലോ അങ്ങനെ
ആഹ
അ അന്ത മടക്കിയില്ലേ പിന്നെ അത അടൊക്കെ എടുക്കും ഇന്നെ ഉമ്മ അനട്ടാ അതൊക്കെ ഇക് കിലക്ക ഉ്മാണ് അധീകാര കൊണ്ടിട്ടല്
ആഏ
ഉമ്മക്ക് അതൊക്കെ ഇഷ്ട അതുകൊണ്ട് പിന്നെ ഉമ്മ ആണ് മടക്കല്ല
മനക്കന്നെ അടെല്ല ഭാകം ചിന്തിക്കല്ല
ആഹ എനിക്ക് പൊതുവേ അത് അഴക്കാൻ എങ്ങനെ അലക്കും മടു എനിക്ക് തീരെ പറ്റൂല
ആഹ അരന്നെ
അത് ഭയങ്കര ഡാസ്ക്കാണ് എനിക്ക്
ഉം നമ്മുക്കും അങ്ങനെയല്ല ഇപ്പ ഞാനനിങ്ങനെ നിക്കട്ടെ ഇനി വിളിച്ചു കഴിഞ്ഞിട്ട് വേണം
ണ്ടാവും മടങ്ങി പാത്രം കഴ എടുക്കാനൊക്കെ സെറ്റ ആക്കി വെക്കാന്
വച്ച് കഴിഞ്ഞിട്ട് വേണം ചെയ്യാനന്ന് വിചാരിച്ച ഇങ്ങെ നിൽക്കുകാണ് ഇന്ന് ചെലപ്പോ എനിക്ക് പപ്പ വിളിക്കുമ്പോ ഒന്നും എടുത്താൻ മതി കഴില ക ഫോണില് കൈ കയ് കൈ ഫോൺ വിടിച്ചിട്ട് അങ്ങനെ എടുക്ക കോലജല്ല കായി ന പറ
ല് അറിയ പാത്തത്ത ലിസ്റ്റ് ഇവിടെ നാടൻ വരെ ഉണ്ടാവും
ആ എറണാകളം അടെ വെച്ച് പോണുന്നുണ്ടാവൂലേ
ആഹ ഒക്കെ അവിടെ വെച്ചിട്ട് പോന്നതാണ് അക്ക ഇനി എല്ലാം തട്ടിത് എന്തൊക്കെ ഒഴിച്ചച്ച് കഴുകണം ഇ
ഉം പ്പ വിളിക്ക
ആഹ് ആഹ എന്നാൽ ശെരിയാ എന്താ മോള എന്താ ചെയ്ത് ആഹ് എന്നാ ശരി